ഒരു
ന്നുല്ല ഹലോ
ഹലോ
ആഹ് കേൾക്ക്ണില്ലെയ്
ആഹ് കേക്കുന്ന്ണ്ട് കേക്കുന്ന്ണ്ട്
ആഹ് ന്ന്സൗണ്ട് കൊർവ്ണ്ടാ
എന്റെ ഫോണ്ന് എന്റെ ഫോണിന് ഫുൾ സൗണ്ട് ഉണ്ടല്ലോ കേൾക്കുന്നില്ലേ അങ്ങോട്ട്
ഉം ചെറുതായിട്ട്ങ്ങനെ കേക്ക്ണുള്ളൂ
ആണോ ആഹ് ആഹ്
ആഹ് ഇപ്പൊകൊഴപ്പല്ല്യാ
ആഹ് ആഹ്
പിന്നെ എന്താ പരിപാടി
പരിപാടി എന്താ ഇങ്ങനെ മഴയൊക്കെ നോക്കിങ്ങനെ ഇരിക്ക്ന്ന്
മയാ
മയാ മഴന്നോക്കി ഇങ്ങനെ ഇരിക്കുന്നു ഭയങ്കര മഴ ഇന്ന്.
ആഹ് നല്ലണ്ടാ
ആഹ് ഇന്ന് നല്ല മഴയണ്ട് കൊർച്ചിസായി ഇവിടെ മഴ കിട്ടിയിട്ട് ഇന്ന് നല്ല മഴണ്ട്.
അല്ല വൈകുന്നേരം ഉച്ചക്കൊക്കെ ഉണ്ടായിനാ
രാവിലെ തൊട്ടേണ്ട് മഴ അവിടെ എങ്ങനെണ്ട്
ഇവ്ടെ നല്ല വെയിലെന്നു രാവിലെ തൊട്ട്ന്ന് തീരെ പെയ്തിട്ടില്ലെയ്നു
ആഹ് ആഹ് സുഖായിട്ടിരിക്കുന്നൊ എല്ലാരും ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഹലോ
കേൾക്കണ്ടാ
എനിക്ക് ഇപ്പോഴാ കേൾക്കുന്നു ഇത്രയും നേരം കേക്കുന്നില്ലായിരുന്നു
ആഹ് അത് റേഞ്ച് പോയതാണ്
ആഹ് ഹ ആഹ് ഹ ഓക്കെ
ഏ
ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ചായ കുടിച്ചു
ആഹ് ഹാ കുടിച്ചു കുടിച്ചു
എന്താ കടി
കടി എന്ത്‌ വായിരുന്നു ഇവിടെ ചക്കവറുതത്
ആഹ് ബേക്കറി ബിസ്കറ്റ്
ഉം ഉം
പിന്നെ ഇപ്പൊ നല്ല മഴ പെയ്തു നല്ല കാറ് വന്നീനു പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ തുള്ളിടുക്കോണ്ട് ഇണ്ട്
ആഹ് ഹാ
രാത്രിക്കൊക്കെ നല്ല ഇടിയൊക്കെ വരുണ്ട് സൗണ്ടേ
ആഹ് ഹാ
രാവിലെ നല്ല വെയിലനു അലക്കിട്ടത് ഫുള്ള് ഉണങ്ങി
ആഹ് അതുകൊണ്ട് പിന്നെ തുണി അലക്കലലൊ രു പ്രശ്നല്ലായിരുന്നു അല്ലേ
ആഹ് നിങ്ങളതൊന്നും ഉണങ്ങിട്ടുണ്ടാവൂല അല്ലേ
ഇല്ലല്ല അതുകൊണ്ട് ഇന്ന് അലക്കിയില്ല കാരണം അലക്കിയതൊന്നും ഉണങ്ങിട്ട് ഇല്ല അപ്പൊ വിരിച്ചിടാൻ പറ്റില്ലല്ലോ പിന്നെ ഒരു ജാതി സ്മെല്ല് വരില്ലേ അതാ
ആഹ് ആഹ് അതന്നെ ഉം മഴണ്ട് മഴ ഉണ്ടെങ്കി നമ്മള് മഴ ഇല്ലെങ്കിലേ വെയിലാണെങ്കി നമ്മള് ഇക്ക് ഇടാലും കുഴപ്പല്ല
ആഹ് അതെ അതെ
ഇത് മഴ ആവുമ്പോ ഞമ്മൾ എവിടെട്ടാലും ഒര് വാസന വരാണല്ലോ
ആഹ് അതെ അതെ പിന്നെ ഒരുമാതിരി ഈച്ച പോലത്തെ ജീവികളൊക്കെ വന്ന്
ആഹ് പ്രാണികള് വരും കൊ കൊത്തളന്ന പറയും
ആഹ് ആഹ് ഞങ്ങള് ഇവിടെ കണ്ണീച്ചാ ങ്ങാണ്ടാന്ന് തോന്നുന്നു പറയുന്നു
കണ്ണീച്ചേ ചെറിത്
ആഹ് അതെന്നെ ഒരു കറുപ്പ് കളറുള്ളത് കുഞ്ഞിത്
ആഹ് ചെറുത് ഇങ്ങനെ കൊറേ ഉണ്ടാവും
ആഹ് ഹാ
ആഹ് ആഹ് ഇവിടെ കൊത്തളംന്ന് പറയ
ആഹ് പിന്നെ
ഞാൻ ഇന്തരെ വെയിലയപ്പോ പുറത്തേനോ തൊടുലെന്നു തൊടുലിറങ്ങി അപ്പൊ തേങ്ങി ഇന്തൊക്കെ വലിച്ചുട്ടി അങ്ങനെ വലിച്ച്ങ്ങാണ്ട് ഇങ്ങടു കേറിട്ടുള്ളു മാ
വെയിലായ പിന്നെ പുറത്തിറങ്ങി ഒരെ ജോലി ചെയ്യാന് പറ്റല്ലോ അല്ലേ
ആഹ് മറ്റേത് പൊർത്ത്ക്ക് അറങ്ങാനെന്നെ മടിയാണ്. ഒരു എന്തോ മാതിരി ഉള്ളിലെനെ നിക്കാൻ മടിയാണ്.
ആഹ് ഹാ
പിന്നെഎന്താ രാത്രിക്കൊക്കെ എന്താ ഫുഡ്
രാത്രിയില് ചോറായിരിക്കും തോന്ന്ന്ന് ഇന്ന് ഇങ്ങനെ പ്രത്യേകിചൊന്നും ഇണ്ടാക്കീല.
ആഹ് അപ്പ ആരാണ്ടാക്ക ഇ അമ്മേ ആരാ
മെന്തോ? എന്തോ അല്ലല്ലാ അമ്മേണ്ടാക്ക.
ആഹ്
ഉം
ആഹ്
ഉം
പിന്നെ
ഉം
അപ്പൊ രാത്രി വേറെണ്ടാക്കുയ്ക്കാര്യലേ?
എന്തോ അല്ലെ ഉച്ച് ഉച്ചെക് ക്ക് വെക്കുന്നെന്നെ കൂടുതലും രാത്രി എടുക്ക പിന്നെ ചപ്പാത്തി വേണങ്കില് ചപ്പാത്തിയേറ്റ ഇണ്ടാക്കു അപ്പൊ എന്തേലും കറി എക്സ്ട്രാ ഇണ്ടാക്കും ആഹ്
ഉം പിന്നെന്താ ഉച്ചെക്ക് എന്തേനു കറി എന്തേനു?
ഉച്ചെക്ക് മീൻകറിഇണ്ടായിരുന്നു പിന്നെ പയറ് തോരന് ഇണ്ടായിരുന്നു. ആഹ് അങ്ങനെ ഓരോരോ അവിടെ എന്തായിരുന്നു സ്പെഷ്യല്?
ഇവിടെന്താ പിന്നെ വെണ്ടക്കിം തക്കാളീം കറിം പിന്നെ മീന് ഇണ്ടായിനു കൈപ്പാ ഉപ്പേരി
ആഹ്
രാത്രിക്കൊക്കെ ഞാന് എല തോര ഇത് പറമ്പ്ന്ന് തൊടൂന്നേ മത്തെന്റെല, ചേരങ്ങെന്റെല ഒക്കെക്കറിയോ?
ആഹ് അതൊക്കെ ന്നല്ലെതാ ഹെൽത്തി ഫുഡ്അല്ലേ?
ആഹ് അപ്പൊ ചെരെങ്ങെന്റെല താളിക്കാൻ മാണ്ടീറ്റ്. അത് പിച്ചുകൊണ്ടിരിക്കേനു അയ്ല് പ്രാണിയൊക്കെണ്ടോന്ന് നോക്കിക്കാണ്ടേയ്.
ആഹ് ആഹ് ഇപ്പൊ അങ്ങൻത്തെ ഇപ്പം അങ്ങനത്തെന്നും കുട്ടിയാൾക്ക് വേണ്ടെല്ലോ ഫുഡ് അങ്ങൻത്തെ ഫുഡൊന്നും.
ങേ
കുഞ്ഞിക്കുട്ടിയാക്കൊന്നും അങ്ങൻത്തെ ഫുഡ് വേണ്ടല്ലോ?
അല്ലകുട്ടികളൊന്നും തിന്നൂല ന്നമ്മൾക്കൊക്കെ അങ്ങനെ ഞാനുഇൻക്കുവല്ല്യാ ഇഷ് ട്ടല്ലട്ടോ ഹസ്ബെന്റിന്
ആഹ് ആഹ്
അതാ ചൂടോട്ക്കെ അഹാ ഇൻ
ആഹ് ഉം, ഉം ആഹ് മോള്, മോള് ആഹ് രണ്ട് വയസ്സ്. അവുടെ കുട്ടിയാള്ണ്ടോ? ഇല്ലാ കേക്കുന്നില്ല ഞാൻ ചോയ്ച്ചതാ.
ആഹ് ഇല്ല്യാ പിന്നെ ഒന്ന് ഒരു മോളൊള്ളു?
ആഹ് എനിക്കൊരു മോളേള്ളു.
ആഹ് അഎവ്ടെ ഹസ്ബന്റിന്റെ വീട്ടിലാ?
ആ ഞാനിപ്പ എൻറെ വീട്ടിലാ വെക്കേഷന് വന്ന
അപ്പൊ തുറന്നില്ലേ
അല്ല കുഞ്ഞിനെ വിടൻ ആയില്ല ഞാൻ പഠിച്ചൊണ്ടിരിക്കുവയാണ് അപ്പൊ അത് ഫിനിഷ് ആയി അപ്പൊ ഒരു മാസം മറ്റന്നാ പോകും ആഹ്‌ ഹ ആ അതെ അതെ ആഹ് എന്തോ
ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാവും
അല്ലല്ല ഞാൻ ഹസ്ബൻ്റ് ൻ്റെ വീട്ടിൽ നിന്നാ പഠിക്കുന്നേ
ആഹ് ഓൺലൈനാ
അല്ലല്ല ഓഫ്‌ലൈൻ ആയിട്ട്
ആഹ് അപ്പൊ മോളെ അമ്മന്റെ അടുത്ത് ആക്കോ
ഹസ്ബൻ്റ്ന്റെ അമ്മ നോകിക്കോളിം
ആ കുഴപ്പമൊന്നും ഇല്ലേയിരിക്കും മോൾക്ക് ആഹ് ഇപ്പം രണ്ടും കൊറ ദൂരം ഉണ്ടാവൂല്ലേ വീടും
എങ്ങനെ വീടും പഠിക്ക
ഹസ്ബൻ്റ് ൻ്റെ വീടും നിങ്ങളെ വീടും ദൂരം ഉണ്ടാവൂലേ
ആഹ് ഉണ്ട് ഉണ്ട് ഞങ്ങൾ രണ്ട് ജില്ലയാണ് ശരിക്കും
ആഹ് ആഹ്
ആഹ് ആ ഒരു ദിവസത്തെ ട്രാ വലുണ്ടപ്പം
ആഹ് എന്നാ വന്നേ
ഞാന് കഴിഞ്ഞ മാസം പകുതിയായിപ്പോ വന്ന്
ആഹ് ഇനി ക്ലാസ്സ് എന്നാ
എന്റെ കോഴ്സ് കഴിഞ്ഞു അപ്പൊ ഹസ്ബന്റ്റത്ത് ആണ് അപ്പൊ ഹസ്ബൻ്റൂടെ പുറത്തോട്ട് പോവാൻ വേണ്ടിട്ട് അപ്പൊ ഇവിടെ ജോബ് നോക്കിയപ്പോ വൺ ഇയർ ബോണ്ട് ഉണ്ട് ഇവിടെ കയറിയാലും അപ്പോ ഓണം കഴിയുപോ ഹസ്ബൻ്റ് ഹസ്ബന്റ് കൊണ്ടോന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്പൊ എവിടെയും കേറാ അല്ല ഓണ ഇപ്പ ഓഗസ്റ്റ് കഴിയുമ്പോ ഓണ ആവുമല്ലോ ഓഗസ്റ്റിലല്ലേ ഓണം ആഹ്
ആഹ്
അപ്പൊ അത് കഴിയുമ്പോ സെപ്റ്റംബർ ഒക്കെ ആവുമ്പോ പോണം എന്നുള്ള രീതിൽ ഇരിക്കുന്നു അതുകൊണ്ട് ആ എങ്ങും പോവാൻ എങ്ങ എങ്ങും കേയറാൻ പറ്റിയില്ല കെട്ടിയെടുത്തൊന്നും
ആഹ് ഇപ്പോ ഇതിൻ്റെ പൊറ് കൊറച്ച് മുമ്പ് അവിടെ നല്ല പ്രശ്നൊക്കെ ഇല്ല്യനോ
ആ പ്രശ്നം ഇപ്പോഴും ഉണ്ട് പക്ഷെ ജോലി കിട്ടുന്നവര് പോകുന്നുണ്ട് അങ്ങനത്തെ സീന്ല്ലന്ന് തോന്നുന്നു
ഉം ആദ്യ മഴ പിന്നെ ചൂട് പിന്നെ ബോംമ്പ്
ഉം അതെ അതെ
പലതുമായിട്ടേയ്യ് എന്താ ചെയ്യ
ഉം ഉം
ഉം
ഹസ്ബൻ്റ് നാട്ടിൽ തന്നൊണോ ആഹഹാ അതുകൊണ്ട് തന്നെ എപ്പഴും കാണാലോല്ലേ അതുകൊണ്ട് എപ്പോഴും ഫാമിലി ആയിട്ട് നിക്കാലോന്ന്
ആഹ് ആഹ് ഇവിടെ കടയാണ് സ്വന്തായിട്ട് ആഹ് പോ തോണുമ്പോ തുറക്കും തോണുമ്പോ പോകും
ആഹ്
നമ്മൾടെ തന്നെ ആവുമ്പളേ ഇന്നലെ ഉച്ചന്റെ ശേഷം വന്നിട്ട് പോയിട്ടില്ലേ ഇപ്പൊ മഴ ആയതോണ്ടേ മീന് തോട്ടിലും കുളത്തിലൊക്കെ മീനാൾ ഇങ്ങനെ ഇറങ്ങും മയത്ത് നല്ല കല ക്ക് വെള്ളത്തില്
ആഹ് ആഹ്
മീന മീനെ അറിയില്ലെ നേറീന്ന് പറയും
ആഹ് അറിയാം അറിയാം ആഹ് ഉം ഉം ആഹ് ആഹ്
പോകണ്ട്
ആഹ് ആഹ്
പിന്നെ ഞങ്ങടെ നേരെ മുന്നില് തന്നേ നേരെ മുന്നില് തന്നെ തോടാണ്
ആഹ് ആഹ്
അപ്പൊ അയ്ക്ക് ഇങ്ങനെ നോക്കീട്ട് മീനാളെയൊക്കെ കാണുമ്പോ അതിന്റെ വാലിയും ഇതൊക്കെ എടുത്തിട്ട്
ഉം
പോവും അപ്പൊ ഇന്നലെ അങ്ങനെ പോയിട്ടില്ലാന്നാ പറഞ്ഞെ
ഉം
അതിനെ പിടിക്കുന്നോൽക്ക് വല്ല്യ
വീട്ടിൽ കൊണ്ടുവരും അപ്പൊ പിടിച്ചാല് അല്ല പിടിക്കുന്ന മീൻ വീട്ടില് കൊണ്ടുവന്ന് കറിയൊക്കെ വെക്കുവോ
പിടിക്കുന്ന മീനെ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് കറി വെക്കാറുണ്ടോന്ന്
ആഹ് വറ വറവിടും
ആഹ് ആഹ് എനിക്ക് തോന്നുന്നു റേ ഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടാവുവായിരിക്കും അതായിരിക്കും ക്ലിയറാവാത്തെ ആഹ് ഞാനും സിറ്റൗട്ടിൽ ആണ് ഇരിക്കുന്നേ
കേൾക്കണില്ലാ
ആഹ് എനിക്കിപ്പോ കേക്കുന്നുണ്ട് എനിക്ക് കുഴപ്പവില്ല
ഇനി എന്താ ഈ മഴ പെയ്തിട്ട് എന്താറിയില്ല അപ്പൊ ഈ റേഞ്ചേ പിന്നൊരു ഒരു താന്ന ഒരു പ്രദേശത്താണെ
ആഹ് ആഹ്
ഉള്ളൊക്കെയേ
ആഹ് ആഹ്
ഞാന് തിന്നൂലാ മീനെ
ആഹ് പച്ചക്കറിയേ കയിക്കൂള്ളൂ
ഏ
വെജിറ്റേറിയൻ ആണോ
അല്ല അങ്ങനെയല്ല പിടിക്കുന്ന മീന് അല്ലാത്ത മീൻ തിന്നും
ആഹ്
പിടിച്ച് കണ്ടിട്ടുണ്ടേ
ആഹ് ആഹ്
മീൻ തിന്നൂലാന്നാ അത് ഓല് തിന്നും നീറീനെ പറയും
ആഹ് എനിക്കും ഇഷ്ടവല്ല അങ്ങനത്തെ പുഴേന്നൊന്നും പിടിക്കുന്നേ എനിക്കും ഇഷ്ടവല്ല അങ്ങനെ അവിടുന്നും ഇവിടന്നും ഒന്നും പിടി കുന്നെ ആ അതിനൊരു പ്രത്ത്യേഗ ടേസ്റ്റുണ്ടല്ലോ അത് കൊ
ചെലോൽക്കത് ഇഷ്ടാണേ
ആഹ്
ന്നാ ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കാട്ടാ ഓക്കെ